ഹലോ
ആ പറയടാ
എന്താ പാട് സുഖല്ലേ
ആഹ് സുഖം നിൻക്കോ?
സുഖം കൊഴപ്പന്നില്ല ഇതായിങ്ങനെ പോണു എന്താ പരിപാടി
മഴയിണ്ടോ? മഴ
മഴ ഇന്ന് ഉച്ച വരെണ്ടായിര്ന്ന് പിന്നെ നല്ല മഴ കാറ്ണ്ട്ന്നല്ലാതെ മഴയില്ല രാത്രിയൊക്കെ നല്ല മഴണ്ടായിരുന്നു പിന്നെ ഇവിടെ ഇൻവേർട്ടർ ഉണ്ടായോ ണ്ട് കറന്റ് പോകണാ വരുന്നേ നമ്മളാരും അ റീല്ലന്നൊള്ളൂ
അറിയുന്നില്ല പക്ഷെ ആ സൗണ്ട് വരുവ ല്ലോ ഇൻവെർട്ടർ ഉണ്ടായാലും
നമ്മള് ഈ റൂമില് വാതില് അടിച്ച് കേയറിയാ ഒന്നുറീല
അറിയൂല അത് ശരി ആ
ടാങ്കില് വെള്ളം കഴിയുമ്പോഴേക്കാരം എല്ലാരും അറിയന്നെ
അറിയണ്ടേ അതെ നമ്മള് ഇവിടെ രാവിലെല്ലാം ഇണ്ടായിനീ ഇപ്പം ഒരു ഒരു ഉച്ച സമയത്ത് ചെറുതായിട്ടുണ്ടായിരുന്നു ഇപ്പം ഒരു മഴ കാറുകെട്ടിയിട്ടുണ്ട് മഴയങ്ങനെ പെയ്തില്ല
ഞാനിപ്പൊറൂമിലാണ്, ഞാൻ പുറത്തേക്കിറങ്ങിയിട്ടില്ല. എന്ത പാടാണാവോ
അറിയില്ലല്ലേ, ഹ്.. ഹ്..
പെയ്താ നമുക്കുള്ള് ന്നന്നെ കേൾക്കുന്നല്ലാതെ പിന്നെ ഞാനീ എനിക്കുറൂമിലിരിട്ടാണിഷ്ടം. വെളിച്ചം കേറുന്നയിഷ്ടല്ല, അപ്പ ഞാനെ കർട്ടനും, ജനലും ഫള്ളടച്ചിടും
അതെ ആനക്കുപക്ഷെ ഇരിട്ടങ്ങനെയിഷ്ടമല്ല. വെളിച്ചായിഷ്ടം. വിളിച്ചല്ലേനല്ലേ
ഉറക്കംതന്നെ വരില്ല. ക്കൊരുലൈറ്റു പോലും പാടില്ല കണ്ണിക്ക്
അതെ ആ അതന്നെ അതുനമ്മളത് ഇരിട്ടാവണം അപ്പൊ അതു ഫുളള് കറക്റ്റുതന്നെ ഇട്ടിരിന്നിട്ടുണ്ടാവുമല്ലേ
അങ്ങനത്തെ കാ ട്ടീലിവിടെയുള്ളതൊക്കെ ചീത്തറിയും എത്താൻ്റെ റൂമ്ക്കെന്നാല് ഫീലാണല്ലോ അനക്കൊന്നു ജനല് തുറന്നുടെ ചോയ്ക്കും
അതെ, ശുദ്ധവായുവല്ലെ ന്തായാലും ശ്വസിക്കണ്ടേ എന്തായാലും
അതു മേലേക്കൂടെ മൂന്നു ഹോളുണ്ട് ഓട്ടണ്ട്
എന്നാലും ജനലെല്ലാം ഒന്നു തുറന്നിടുമ്പോ ആ ഒരു.. വെളിച്ചെല്ലാംകാണുമ്പോ ഒരു പോസിറ്റീവ് വരും. വൈബ്
യ്യോ, അതുസംഭവം എല്ലാവർക്കും അങ്ങനെയാണ് പക്ഷെ ഞാൻ ജനൽതൊന്ന് ടുമ്പം ആ വെളി പും കണ്ണ് കരുമ്പംക്ക് ബയങ്കര ദേഷ്യംവരും. ഞാനാദ്യം ഞാൻഡോർ തുറന്നിടും. അപ്പൊ കുഴപ്പമില്ല, പിന്നെയീ യുറങ്ങാൻ സമയത്തു മാത്രം റൂമിക്കരുള്ളൂ പിന്നെ ഫോണ് മ്മ കളിക്കാനോ അങ്ങനെയൊക്കെ പണി കയ്ഞ്ഞാറൂമിൽകേറും എന്താ
ഓർമ്മയുണ്ടോ
മനസ്സിലായില്ല
ഭക്ഷണം കഴിച്ചോന്ന്
ആഹ്. ഉച്ചകഴിച്ചു ഇനിയിപ്പതാ ഉറങ്ങിട്ടില്ലായി എന്നുംഞാനുംഉച്ചക്കുറങ്ങലുണ്ട്, ഇന്നുകൊറച്ചുതിരക്കിലായിട്ടുറങ്ങാൻ പറ്റി റ്റിയിട്ടില്ല പ്പ യിന്റേതായ തലവേദന വരുന്നുണ്ട്
ആ അത്ത് ഡെയിലി നമ്മളിങ്ങനെ ഒരു സംഭവം തന്നെ ചെയ്തു ഇപ്പം, ചിലയാൾക്കാർക്കുണ്ടാവും, ചായ കുടിച്ചിട്ടങ്ങനെയില്ലേ ചായയൊരു കൃത്യ സമയത്തുചായ കുടിക്കും. അ
ആഹ്‌, രാവിൽ ത്തെകാലിചായയും ഓർങ്ങിണീച്ചിട്ടുള്ള കാലിചായയും കിട്ടിയില്ലെങ്കിൽ ഭയങ്കര പിരാ ഇച്ചിപ്പം പിരാന്തില്ല, ഇപ്പം ഒറങ്ങിയാതീരാവുന്നപിരാന്തേയുണ്ടാവുള്ളു
ആഹ് അത്രയതിനോടിതുകാണിച്ചില്ല, അങ്ങനെ ശീലം വന്നുകഴിഞ്ഞാൽ പിന്നെ അതുതീരെ നടക്കു
പോവൂല അതുണ്ട് എനിക്കിടക്കുതോന്നും
ആഹ് അതെ ചോറു കഴിഞ്ഞാലിങ്ങനെ കൊറച്ചു കെടക്കണന്നുള്ളത് ഒരു ഒര് എന്തോ ഒരു നല്ല സുഖമുള്ള ഒരു കാര്യാ ചോറു കഴിഞ്ഞ് എല്ലാ പണിയും കഴിഞ്ഞ്
ആഹ് അങ്ങനെ തന്നെ ഞാനും കെടക്കല് എല്ലാം ഈ പണി കഴിഞ്ഞ് ഒര് രണ്ടു മണി വരെ ഉ ച്ചക്കു ചോറ് കഴിക്കാൻ നേരം ഒരു മണി പന്ത്രണ്ടരക്കുള്ളി വെക്കും കാരണം ഞാൻ രാവി ആകെ രണ്ടോ ഒന്നോ ദോശ കഴിക്കൊള്ളൂ രാവിലത്തെ ഭക്ഷണ
അങ്ങനെ വളരെ അല്ല രാവിലത്തെ ഭക്ഷണം നല്ലോണം കഴിക്കണ്ടേ
അങ്ങനെയെന്ന് എല്ലാരും പറയും പക്ഷെ ഞാൻ തിരിച്ചാ ഞാൻ ഉച്ച ഇപ്പം നല്ല കഴിക്കും രാവിലെ തീരെ കഴിക്കൂല അങ്ങനേണ്
രാവിലത്തേണ് നമ്മളെ ബ്രെയിൻ ഫുഡ്ന്ന് പറയുന്ന സംഭവം
ആഹ് ഞമ്മള് അം അത് കൊറെ കേൾക്കൂന്നല്ലാതെ പിന്നെ കഴി ക്കും അമ്മക്കിഷ്ടപ്പെട്ട വല്ല പൊറാട്ട പത്തിരീ ബുരിയൊക്കെ ഇണ്ടാവുമ്പോ നല്ല കഴിക്കും ഈ ദോശ പു ട്ട് പുട്ട് ദോശ ആ ഒരു മെനു അവുമ്പോ നമുക്ക് പിരാന്ത് പിടിച്ചും
ഓഹ് അത് ശെ
ഇൻ്റോടെ പോയി കഴിഞ്ഞാല് ഞാന് ഇങ്ങട്ട് വെര് ണ വരേ എനിക്ക്ഷ്ടപ്പെട്ട മെനുവാണേ പറയുള്ളൂ. നമ്മളെ വീട് നമ്മളെ ഇഷ്ടം നമ്മളെ ഇമ്മാര് ഉണ്ടാക്കി തരും പക്ഷെ ഇവിടെ ഇവിടൊരു അതിൻ്റേതായ റൂ ഒരിത്ണ്ടല്ലോ
ആഹ് അത് ശരി അത് ശരി എല്ലാർക്കൂടി ഒരുമിച്ചാക്കുന്നാരി എല്ലാ ഭക്ഷണോം
ആഹ് രാവിലെ ദോശേം ഇന്ന് പുട്ടും കടലക്കറിയായിരുന്നു.
ആഹ്
ഉച്ചക്ക് സാധാ ചോറും മീൻ കറിം മീൻ പൊരിച്ചതും ഉപ്പേരിം
ആഹ് അത് ശരി മീനെല്ലാം കിട്ടോ സുലഭമായിട്ട് മഴ ആയതൊണ്ട്
ഇവിടെ ഡയ്ലി കിട്ടും ഇനിയിപ്പൊ മഴ ആയതോണ്ട് ഇന്നി ഓല് പറഞ്ഞീന്നു ഇനി ഞങ്ങളെ എന്നും പ്രതീക്ഷി ക്കരുത് മഴ പെയ്ത് കഴിഞ്ഞാല് ഞങ്ങക്ക് മീൻ കിട്ടാല് ബുദ്ധിമുട്ടാണ് ഇനി കിട്ടിയാലും നല്ല വെല കൂട്ടും ങ്ങള് എന്താണീ മീനിന് വെല കൂട്ടിയേന്ന് പറയരുത് ന്ന് പറയും ഓല് മുൻകൂട്ടി നമ്മളോട് പറയും ആ കാരണം ഞമ്മള് വീട്ടി ക്ക് ബുദ്ധിമുട്ടാണ് നമ്മള വീട്ടിക്ക് എത്തിക്കണല്ലേ നമ്മള് മാർക്കറ്റ് പോയ് വാങ്ങുമ്പോ നമുക്ക് റിസ്കെട് കൊഴപ് ആഹ് നമുക്കധികം റിസ്കും ബുദ്ധിമുട്ടുണ്ടാവും. നമ്മള് കൃത്യം വെലയ്ക്ക് വാങ്ങി പോരും പക്ഷെ നമ്മള് പെരേക്ക് വരണ് അമ്മള് വെല പേശും
ക്ക് വെല കൊറവ്ണ്ടാവും പക്ഷെ നമ്മള് പോയി വാങ്ങിക്കേണ്ട ഒരു ബുദ്ധിമുട്ടാന്ന്
അതന്നെ അപ്പ എല്ലാരും എന്താ കാട്ട അമ്മളേ മുന്നിക്കെത്തണല്ലേ അമ്മള് നോക്കുള്ളൂ.
മുന്ന്ന്ന്ങ്ങനെ വീട്ടില് കാലിന്റുള്ളില് കൊണ്ട് തെരുമ്പോ പക്ഷെ അവര് അവര്ടേതായ വെലയും പറയും ചെയ്യും. രണ്ടും രണ്ടും കണക്കന്നെ
കണക്കെന്നേ ഇഞ്ഞീപ്പോ മഴ പെയ്ത് കഴിഞ്ഞാ അഹ് രണ്ടൂസം പെയ്തിട്ടേള്ളൂ. ഒത്തിരി പിന്നൊന്ന് വെള്ളിയാഴ്ചല്ലേ ഇവിടെ എല്ലാ വെള്ളിയാച്ചേം മീൻ വരൂല അപ്പൊ ഒന്ന്ങ്കില് എറച്ചിയോ ബീഫോ ചിക്കനോ എന്തെങ്കിലൊക്കെ കറി സ്
ആഹ് അറവ് അറവിന്റെത് എറച്ചിയൊന്നും കിട്ട്
അത് ഇന്നലത്തോടെ കഴിഞ്ഞു ഇവ്ടെ അത് കൂട്ടുകുടുംബായോണ്ടേ
ആഹ് അത് ശ് കഴിഞ്ഞൊ ആഹ് ആഹ് ആഹ് ആഹ്
ത്തെ പ്പളും കെയ്ഞ്ഞ്റ്റില്ല. വടെ പിന്നെ വേം കെയ്യും
കെയ്യും. അതെ സ്പെഷ്യലെല്ലാംണ്ടാക്കീന്നോന്നിട്ട്? ഇവിടത്തത് ഇനീ ഒരു ചു കൊറ ച്ച്ണ്ട് ഒര് കൊർച്ച് ഇന്ന് ഇപ്പം ഉച്ചക്ക് വെച്ചിട്ടുണ്ടായിന് എർച്ചി കറി വെച്ചിട്ടുണ്ടായിന് നെയ്ച്ചോറും
ആഹ് ഇവടെ സാധാര്ണെ വെള്ളിയാഴ്ചേണ് നെയ്ച്ചോറും ബിരിയാണിം ഒക്കെണ്ടാക്കല് അപ്പൊ ഇത്പ്പോ ഈ എന്നും ഇന്ന ൽത്തോടെ എർച്ചി കെയ്ഞ്ഞു ഇന്നൊക്ക്ട്ക്കാന്ന് പർഞ്ഞാണ് അപ്പൊ വ്ടെള്ളോര് ഇന്ന് ണ്ടാവൂലാ മക്ക് ഇന്നന്നെ മതി ഇന്നൽത്തന്നെ മതി പർഞ്ഞപ്പോ ന്നലെണ്ടാക്കി. രാത്രി ഇവട്ന്ന് കാക്കാര് വരുമ്പോ മീൻ കൊട്ന്നന്ന്. പിന്നെ മീൻകറിം മീനും ചോറു ആക്കി
അതെല്ലേ ആഹ്, ആഹ്, ആഹ്, ആഹ്
കൊള്ളു അത് രണ്ട് നേരം. പിന്നെ വാണ്ടോരിക്കിഞ്ഞ് വല്ല സ്പെഷ്യലും വാണേങ്കില് അവർക്ക് വേണെങ്കിൽ വേറെണ്ടായ്ക്കാം.
ഉച്ചക്ക് ചോറ് വെച്ചാൽ അത് ഉച്ചക്ക് ചോറ് രാത്രിം ചോറെന്ന്യാ.
ആഹ്, രാത്രി ഇഞ്ഞ് പ്പോ രാത്രി തന്നെ ചപ്പാത്തിയാണോ അങ്ങനെ എന്തേം വാണ്ടോര്ക്ക് സ്വയണ്ടാക്കി കഴിക്കാം.
അതെല്ലെ ആഹ്
അല്ലാതെ ഞമ്മള് ണ്ടാക്കി കൊട്ക്കാ അങ്ങൻത്തതൊന്നുല്ല്യ. പിന്നെ ഞമ്മക്ക് എടക്ക് വല്ല കെഴങ്ങ് പൊര്ച്ചതോ മുട്ട പൊരിച്ചതോ അങ്ങനൊക്കെ അമ്മക്ക് തിന്നാൻ തോന്നേല്ല്യ. പ്യ അമ്മൾ ണ്ടായ്ക്കും കഴിക്കും. അങ്ങനെ പിന്നെ സ്പെഷ്യല്റയുമ്പോ ണ്ടാക്കുമ്പോ എല്ലാർക്കും എത്തണല്ലോ
അതെ അതെ ശെരി.
ട്ട പൊരിച്ചൊക്കെ ആവുമ്പോ എല്ലാര്ടെ ആർക്കും വേണന്നൊന്നുംല്ല്യ.
ആഹ്, കൊറേ ആള്ണ്ടോ.
ആഹ്, വ്ടെ മൊത്തം പന്ത്രണ്ടാള്
ആഹ്, ആ കുട്ട്യളെല്ലാം അടക്കാ
ആഹ്, എല്ലാ എല്ലാരെം കൂട്ടിക്കണ്ട പിന്നെ കുട്ടികക്കാവുമ്പോ ഇണ്ടാക്കാ ഇണ്ടാക്കുമ്പോത്തേനും തൊടങ്ങും ഓൽ ടേസ്റ്റോക്കല് പിന്നെ ണ്ടാക്കി വെരുമ്പോ ആർക്കും ണ്ടാവുല്ല്യ. പിന്നെ ഇപ്പൊ ചക്ക സീസണാണല്ലോ അപ്പോ പിന്നെ ചക്ക പൊരിച്ചത്ണ്ടാവും. ഉം അല്ലാന്റി എനിക്കങ്ങ് ദേഷ്യം വരും ചക്ക ഒന്ന് അവസാൻച്ചാ മതിയാ നിയ്യത്തേര്ന്ന്. കാര്ണം ഇത് നന്നാക്കീട്ടും പൊഴിച്ചിട്ടും
ആഹ് നെള്ളൊരു ബുദ്ധിമുട്ടാ
ആഹ് ആഹ് ഒന്ന് പറിയണ്ടേ ഇ ഇന്റെ വീട്ടില് പഴംചക്കണ്ട് സാധാ വരിക്കച്ചക്കണ്ട് പിന്നെ സാധാ ചെറീ ചക്കണ്ട് നല്ല ടേസ്റ്റ് നല്ല മണവും ആണ്.
കൊർച്ച് ചക്ക ഒരു രണ്ട് മൂന്ന് ചക്കയോളം കയ്ച്ച് പക്ഷേ എല്ലൊം വരിയ്ക്ക ഇതാണ് പഴാന്ന് വരി
ആഹ് ഇവടെ പല വ്യത്യസ്ത ടേസ്റ്റില് വ്യത്യസ് ക്തമായ താണ് പിന്നെണ്ടറു റെഡ് ചക്ക അത് പൊതുവെ ആരും കഴിച്ചി ഉണ്ടാവൂല അമ്മളി പപ്പായ ൻ്റെ ഓമ കായക്കില്ല കറ്മുച്ച കായ അയിന്റെ ടേസ്റ്റ് വെര്ന്നതും അമ്മള് മാങ്ങന്റെ ഉള്ള്ത്തെ ആ റെഡും ഓറഞ്ചും കൂടി മിക്സായ നെറം. കളറ് അങ്ങൻത്തെ തെരം ചക്കണ്ട്. തൊ തോല് ഞാ കണ്ടിട്ടില്ല്യ ഞാനിങ്ങനെ പറിച്ച് കൊട്ന്ന് എവ്ട്ന്നോ കൊട്ന്നപ്പോക്കെ തിന്നതാണ്
ഓറഞ്ച് കളറ് പക്ഷേ തിന്റെ തോല് കറ്പ്പാ നമ്മള് സാധാരണ ചക്കെന്റത് പ ഇതല്ലേ
ആഹ് ഞാന് അത് തോല് ശ്ര ശ്രദ്ധിച്ചിട്ടില്ല
ആഹ് അന്നാപ്പിന്നെ അങ്ങനെ ഉണ്ടാവും
ഇവിയെടെ ഈ ചക്ക കാരണം അടുക്കള മൊത്തം ഈച്ചന്റെ ആറാട്ടാണ് ഉം നമുക്കൊരു ദേഷ്യം വരും നമുക്ക് ഒരു ഫുഡയ്ക്കുമ്പം തൊളേളക്ക് ഈച്ച വരും അപ്പോ എന്താ ഈ ചക്ക മാങ്ങ കഴിഞ്ഞ് വരുമ്പോഴും മഴ പെയ്ത് കഴിഞ്ഞാ പിന്നെ പറയും വേണ്ട
അതെ അതെ അതെ ഈച്ച നനവ് ആഹ് ആ മഴ പെയ്തു കഴിഞ്ഞാല് തറയല്ലേ ഒരു നനവലെ ഉണ്ടാവുന്നെ എപ്പളും
അബി അതിന്റെ സ്മെല്ലും പിന്നെ ചെലപ്പം ചക്ക ചീ വള്ളറങ്ങി ചക്ക ചീയല്ലോ അപ്പോ ആ ചീയുന്ന സ്മെല്ലും ഉണ്ടാവും
ആഹ് അത് ശരി
പക്ഷേ ഭയങ്കര രസമാണ് എല്ലാരും കൂടെ കൂടി നന്നാക്കുക തിന്നുക അപ്പഴെക്കെ ഭയങ്കര രസമാണ്
രമ്പാണ്
ഒരാ ഒരാള് ചക്ക പൊളിക്കും ഒരാള് ചൊള എടുക്കും ഒരാള് ചൊളെന്ന് കുരു മാറ്റിട്ട് കുരു വേറെ പാത്രത്തക്കും ചൊള വേറെ പാത്രത്തിൽക്കും ന്നാതിന്നാൻ സുഖണേ ഇല്ലെങ്കിൽ ഇവര് കൊണ്ട് വെക്കുമ്പോ ഇവര് കുരുകൊണ്ട് എറിഞ്ഞിട്ടും നിലത്തെക്കിട്ടേക്കാണ്ടും അങ്ങോട്ട ആകെ വൃത്തേടാക്കും ആഹ് ചക്കക്കുരുവും ചെമ്മീൻകറി ഉണ്ടാക്കും
ആഹ് നമ്മള് ചക്കക്കുരു പുഴുങ്ങും പിന്നെ അടുപ്പില് ചുട്ടെടുക്കും ആഹ് ഷേക്ക് ഷേക്ക് ചക്കക്കുരു
ഉണ്ടാക്കാന്ന് പറഞ്ഞിട്ട് ഞങ്ങള് ഇത് വരെ ഉണ്ടാക്കിട്ടില്ല
ഞാനൊര്ക്കൽ ഒരു രണ്ട് വർഷം മുമ്പ് ഒരു കൊറോണ ടൈമിലാന്ന്
ആഹ് അത് രണ്ട് വർഷല്ല മൂന്ന് വർ ഷോ നാല് വർഷോ ചക്ക ചക്കെന്റെ കാരമേള ആരുന്ന്
ആ അങ്ങനൊരു ചക്ക സംഭവം
ആഹ് നന്നായി ചക്ക പൊരിച്ചക്കാന്റെ നമ്മൾ ചിക്കന ക്കെ പൊരിക്കണമാ ചക്ക പൊരിക്കുവല്ലോ.
ആ അതെ പഴം പൊരി പൊരിക്കുന്ന പോലെ
അങ്ങനെയൊക്കെ ഓർ സ്പെഷ്യല ഒക്കെ ഉണ്ടാക്കിയിരുന്നു എന്തായാലും ചക്കക്കുരും ചെമ്മീനും എന്താണ് മറ്റേ മുരിങ്ങ ൻ്റെ ല യും കൂടിം പ്പേരിണ്ടാക്കും പിന്നെ ചക്കക്കൂരും തക് കാളി കൂടി കൂട്ടിക്കാണ്ട് കറി വെക്കും ചെമ്മീൻ പൊടിയിട്ട് കാണ്ട് എന്നാലും ഇവിടെ ചപ്പക്കൂരുഎടുത്ത് എടുത്ത് വച്ചക്കണ കേടര കേടള്ളൊക്കെ എടുത്ത് കളയും
ചായക്കെല്ലാം ഈ ചക്കക്കുരു പുഴുങ്ങിയതും പിന്നെ അതേപോലെ തേങ്ങ ചെരണ്ടിട്ട് പൻസാര ഇട്ട് കുഴച്ചഴിഞ്ഞാൽ നല്ലൊരു ഉണ്ടയാകും ചക്കക്കുരൂന്റെ ഉണ്ട
ചക്കക്കുരു ഒണക്കണോ
ഒണക്കും ഒന്നും ചെയ്യേണ്ട ചക്കക്കുരു ഇതാക്കിയാമതി പിന്നെ പുഴുങ്ങിയല്ലെ
എന്നാ ശെരീട്ടോ
ആ ശെരി ശെരി